ആഹ്, ഞാൻ പറയാം, ആഹ് ഞാൻ പറയുന്നെ കേൾക്കുന്നുണ്ടോ?
കേക്കാം കേക്കാം.
ആഹ്, പിന്നെ അന്നത്തെ യാത്ര എങ്ങനെ ണ്ടായിരുന്നു? ഈയിടയ്ക്കൊരു യാത്ര പോയന്ന് പറഞ്ഞത്?
ഒരു യാത്ര ഒണ്ടായ്രുന്നു ഒരു പ്രകൃതി സംരക്ഷണമായൊരു യാത്രയായിരുന്നു
ഓഹ് ഓഹ് നല്ലതാരുന്നോ യാത്രയൊക്കെ
ആഹ് യാത്ര കൊഴപ്പൊന്നുല്ലാരുന്നു
ഇല്ലാരുന്നു നമ്മളും നാളെ ആന്നോ പാർക്ക് ആഹ് ആഹ് അവ്ടൊക്കെ ഓഹ് ഓഹ് നമ്മളും നാളെ ഇങ്ങനെരു യാത്രാ പ്ലാൻ ചെയ്യുന്നൊണ്ടായിരുന്നു അമ്പലങ്ങളിലായിട്ടൊക്കെയ്
ആഹ് തീർത്ഥാടനം
ആഹ് തീർത്‌ഥാടനം പോലെ അതിഞ്ഞീ ബസ്സിന്റേം ട്രെയിൻന്റെക്കെ സൗകര്യം നോക്കി പോണം
ആഹ് എങ്ങനാ പോവുന്നേ ആഹ് ട്രെയിനാത്താണോ പോവുന്നത്
അറിയാം വെയ്യ കേക്കുന്നോണ്ടോ
ആഹ് കേക്കാം കേക്കാം ട്രെയിനാത്താണോ പോവുന്നത് നാളെ
ട്രെയിനായിരുന്നു സൗകര്യം പക്ഷെ നമുക്കിനി ടിക്കറ്റൊക്കെ കിട്ട്വോ ഇല്ലയോന്ന് നോക്കി നോക്കീട്ട് വേണോന്ന് ആലോയിക്കാനായിട്ടെയ്
ഓഹ്
പോവാനെയ് അന്നേരം ഇന്ന് ഞ്ഞി ഞ്ഞി ബുക്കൊന്നും നടക്കത്തില്ല
ആഹ് റിസർവ് ചെയ്ത് പോവാൻ പറ്റത്തിലാരിക്കും ഇനി സീറ്റ് കിട്ടത്തില്ല
കിട്ടത്തില്ല പിന്നെ ബസ്സോണ്ട്
ബസ്സിലെ യാത്ര നല്ല ദൂരോണ്ടോ
ഒരു മൂന്ന് മണിക്കൂറൊക്കെ വരും
ഓഹ് അപ്പൊ ബസ് യാത്ര ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും പ്രായമുള്ളൊരുണ്ടോ കൂടെ
എന്തോ
പ്രായോള്ളോരുണ്ടോ കൂടെ ഓഹ് അപ്പം ബസ്സിലൊക്കെ ആവുമ്പം ഇരുന്നുള്ള യാത്ര നടുവേദനയൊക്കെ ആവെയ്
എത്ര മണിക്കൂർ ഇരിക്കണ്ടേ ഓഹ് അതാ പിന്നെ അവിടെ എറ്റോം പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലോ ഏതാ
എനിക്കങ്ങനെ ഈ പ്രകൃതിയോടായി അടുത്തെണങ്ങിയ കുറേ സ്ഥലങ്ങളൊക്കെയാണ് പോവാൻ ആഗ്രഹം കൂടു
പോവാൻ ആഗ്രഹോ അതെയോ പ്രകൃതിയും സംരക്ഷണവും ഒക്കെ ഇഷ്ടമാണോ
പ്രകൃതിയല്ലേ നമുക്ക് കൂടുതല് നല്ലത്
ആഹ് അത് ശരിയാണ് നമ്മള് സംരക്ഷിക്കേണ്ട കാര്യങ്ങള് തന്നാണ് ആഹ് അന്നരം വീട്ടിലെങ്ങന ചെടികളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പി
ആഹ് വീട്ടിൽ ഇഷ്ടം പോലെ അമ്മയ്ക്ക് കൂടുതല് ചെടികളൊക്കൊട് ചെളി ചെടികളോടൊക്കെ ഭയങ്കരെ താല്പര്യം
താല്പര്യം ഉണ്ടോ ഈ പൂക്കുന്ന ചെടികളാണോ അതോ അല്ലാ ത്ത മരങ്ങളോടോ എങ്ങനാ കൂടുതലിഷ്ടം
നമ്മുക്ക് വീട്ടില് കൂടുതലും ഈ പൂക്കളൊക്കെല്ലെ നല്ലത് കൂ
നല്ലേ ആഹ് അതെ ഉണ്ടോ ആഹ് അവിടുത്തെ ചക്കൊയൊക്കെ കിട്ടോ ചക്കയൊക്കെ മരം ഉണ്ടോ
ആഹ് ചക്കയൊക്കെ ഇഷ്ടം പോലുണ്ട് ചക്ക മാവ്
ഉണ്ടോ
ജാതിക്ക ആത്തിക്ക ഇഷ്ടം പോലെ മരങ്ങളൊണ്ട്
ഉണ്ടോ ആഹ് ആഹ് ഈ റംബൂട്ടാന്റെ മരം ഉണ്ടോ റംബൂട്ടാൻ
റംമ്പൂട്ടാനൊണ്ട്
ഉണ്ടോ കിളിക്കുവോ കിളിച്ചിട്ടുണ്ടോ
ആഹ് കളിച്ചിട്ടുണ്ട് കുറെ കളിച്ചിട്ടുണ്ട് പിന്നെ നമ്മുക്ക് ഇഷ്ടം പോലെ കിട്ടി പിന്നെ അയലത്തുള്ളവർക്കൊക്കെ കൊടുത്തയ പിന്നെ
ആന്നോ ആഹ് ഇവിടെയും ചെറിയൊരു റംമ്പൂട്ടാൻ്റെ മരം ഉണ്ടായിരുന്നു പക്ഷെ അതെ മൂന്ന് വർഷം ആവുന്നു ഇതുവരെ പൂവിടും പൂവിട്ട് ചെറുതായിട്ട് മൊട്ടൊക്കെ ആവും ചെറുതായിട്ട് കായം പിടിക്കും പക്ഷെ അതങ്ങ് പൊഴിഞ്ഞു പോവും
ഓ പുഴുവല്ലോം കാണോ അതി-
പുഴുവും കാര്യങ്ങളും എന്തുവാന്ന് അറിയാൻ വയ്യ ഇനി നമ്മള് ഇനീ വളം വല്ലോ ഇട്ടാല് അവരോട് അന്വേഷിച്ചപ്പഴത്തേക്ക് അങ്ങ് വളവൊന്നും ഇടേണ്ട കാര്യം ഇല്ലെന്നാ പറഞ്ഞതേ നമ്മളിങ്ങനെ തയ്യായിട്ട് വാങ്ങിച്ചു വെച്ചതാ ആഹ് ഈ ആഹ് ആഹ് തയ്യായിട്ട് വാങ്ങിച്ചു വെച്ചതാ
സാധനം തയ്യായ്യിട്ടാ വേടീ-
കളിക്കുന്നെ അതെ അതെ നമ്മളവരോട് അവര് നമ്മളോട് പറഞ്ഞ ഒരു വർഷത്തിനകം കിളിക്കും രണ്ട് വർഷത്തിനകം ഓഹ് നമ്മുക്ക് കിട്ടും ഫലം കിട്ടി തുടങ്ങും എന്നാ പറഞ്ഞത് പക്ഷെ ഇത് ഇപ്പം മൂന്ന് വർഷമാവുന്ന്
പിന്നെ ചില ചെടികളൊക്കെ താമസമായിരിക്കും
ആഹ് ചില താമസമായിരിക്കും പിന്നെ ചിലത് ഞാൻ വേറെടുത്ത് കണ്ടിട്ടുണ്ട് ഇതങ്ങ് നീളത്തിൽ അങ്ങ് കിളിച്ചു പോയേക്കുവ ഇല മാത്രം ഉണ്ട് വേറെ പൂവോ മൊട്ടുകളോ ഒന്നും ഇല്ലാതാനും
ആഹ് ചെടി അങ്ങനെയാ നീളത്തിലങ്ങ് പോയേക്കുവാ ഭയങ്കര നീളാ അതിന് ഇതുവരെ ഒന്ന് പോലും പിടിച്ചിട്ടില്ല അഞ്ച്
ആഹ് അതാ അതാ നമ്മുക്ക് ചിലതങ്ങനാ പക്ഷെ ചിലതുണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ബന്ധുവീട്ടിൽ പോയപ്പോഴത്തേക്കെ അവിടെ ഒരു പ്ലാവ് ഒരാളിന്റെ പൊക്കവേ ഉള്ളു പക്ഷെ അതിന്റെ വേര് തൊട്ട് അങ്ങ് മണ്ടക്ക് വരെ അങ്ങ് ചക്ക ഹ് ചെറിയ ചക്കയാണ് ട്ടോന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങേടൊക്കെ ത്രയേള്ളു ആ പക്ഷെ അത് അവര് അവരോട് പറ അവർ വെളഞ്ഞില്ലായിരുന്നു സംഭവം അവര് പറഞ്ഞത് കഴിഞ്ഞ വർഷമൊക്കെ പിടിച്ചെ എങ്ങനാന്ന് വെച്ചാലേ ഇതിനകത്ത് തോടും മടലും ഒക്കെ കുറവാ നമ്മളിതങ്ങോട്ട് വെട്ടിപൊളിക്കുമ്പോഴത്തേക്ക് മൊത്തം നമുക്ക് ചക്കയായിട്ടാ കിട്ട
ചക്ക ഓ അതൊക്കെ വേടുക്കുമ്പോ നല്ല വിലയുവാ ആ ചെടി ക്കേ
വേടിച്ചു വെച്ചാന്നാ പറഞ്ഞ വീടിന്റെ പാല് കാച്ചൽ സമയത്തെ
രണ്ടായിരം രൂപയൊക്കെ ആകുമായിരിക്കും മിക്കവാറും
ആ അതാ അവര് വേടിച്ച് വെച്ചേ പക്ഷെ ആറ് ഏഴ് മാസത്തിനകോ അത് കിളിച്ചെന്ന് നമ്മടെ ക്കെ വീടുകളിൽ ഉള്ള പ്ലാവുകളെ അഞ്ചു ആറു ഏഴും വർഷം ആയാലും വല്യ പാടാ
തെങ്ങിൻ്റെ പാടാ
ആഹ് ഇതങ്ങനെ പ്പം ഇതിപ്പൊരു ശീലമായിയിട്ടുണ്ട് എല്ലാരും ഈ പുതിയ വീടൊക്കെ വെക്കുന്ന സമയത്തിങ്ങനെ ഫലവൃക്ഷങ്ങളൊക്കെ ചുറ്റും വെച്ചു പിടിപ്പിക്കുന്നത്
ആഹ്
എല്ലാർക്കും വീണ്ടും ഇത് ഇഷ്ടവാ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഏ എടക്ക് വെച്ച് എല്ലാർക്കും അതാ ഇടക്ക് വെച്ചല്ലാർക്കും മടുപ്പൊക്കെ ക്കെയാർന്നു ത്ചെയ്യുന്നോ ഒന്നൊക്കെള്ളതെ പിന്നെ വീണ്ടും ആളുകൾ ണത് ഇഷ്ടമായിട്ട് തൊടങ്ങിയിട്ടുണ്ട്
ആഹ്
നമ്മുടെ നമ്മുടെ അടുത്ത് വേറൊരു വീടുകളുണ്ടെ അവർടെ വീട് ആ അതെ അതെ ഈ ഞങ്ങളുടെ അടുത്തൊരു വീട്ടിലേ അവരുടെ വീട് കാണാനില്ല ചുറ്റും മരങ്ങളാ അഹ് നല്ല സുഖമായിരിക്കും പക്ഷെ കൊതുക്ക് കാണോന്നാ ൻ
ആഹ് കൊതുകും പാമ്പൊക്കെ കറിയുന്ന ഒന്നും അറിയത്തില്ല
അറിയത്തില്ല ഇത് മൊത്തം ഫലവൃക്ഷങ്ങളാ അത് എ എല്ലാം ഉണ്ട് മാവ് പ്ലാവ് ചക്കാ റെമ്പൂട്ടാൻ പിന്നെ മറ്റേ വല്യ ചാമ്പക്കയൊക് - ക്കെയില്ലേ, ആഹ് അതും എല്ലാ ആയിട്ടാ നിക്കുന്നത്
ഓഹ്
ഹ് രാവിലെ കാണും അവിടുത്താളുകളെല്ലാം കൂടി ഒരുമിച്ച് അത് വൃത്തിയാക്കിയൊക്കെ ചെയ്യണം കാരണം കരിയിലൊക്ക
ആ എന്റെ ബുദ്ധി നമ്മൾ ഇതൊക്കെ ചെയ എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ആ കരിയില പിന്നെ വൃ ത്തിയാക്കൽ ഓരോ ചെടികളൊക്കെ അഴുകിയൊക്കെ വീഴും അയ്ന്റെയൊക്കെ
അതെ അതെ ഇത് ഇവരുടെ വീട്ടില് മൂന്നു പേരാ ഞാൻ കണ്ടേക്കുന്നെ വൃത്തിയാക്കാനായിട്ട് നിക്കുന്നതേ ആഹ് മൂന്ന് പേരന്ന് പറഞ്ഞാല് മുമ്പിൽത്ത ഭാഗം ഒരാള് ബാക്കിൽത്ത ഭാഗം ഒരാള് പിന്നെ സൈഡിൽത്തെ ഭാഗം ഒരാളങ്ങനെയുള്ള രീതിയില
ഓ അത്രക്ക് ചെടികളാ ല്ലേ
ആഹ് പിന്നെ അവർക്കൊരു വ്യായാമു ആവും രാവിലെയൊക്കെ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും എടുക്കുമ്പോഴത്തേക്കും ഒക്കെയയി പിന്നെ
ഫ്രണ്ട് ആണെങ്കിൽ തണ്ണിമത്തൻ പിടിച്ചിട്ടുണ്ട്
ആണോ
ആഹ തണ്ണി മത്തൻ എ വെച്ചാല് അതന്ന് വെച്ചാല് ഏ അത്ര വലുതൊന്നും അല്ല പക്ഷെ നല്ല മധുരം ആയിരിക്കും അയിനങ്ങ്
മഞ്ഞയരുന്നോ ചുമപ്പായിന്നോ അകത്ത് ആന്നോ മധുരം ഉണ്ടായിരുന്നോ
മധുരമായിന്നതിന് വലിയ കളറല്ല നല്ല മധുരവാ
ആന്നോ ഒരെണ്ണ പിടിച്ചോളോ
ഒരു പിടിക്കത്തോളൂ
ആണോ കാരണം ഇവിടെ തണ്ണിമത്തങ്ങയുടെ കൃഷിയുണ്ട് കേട്ടോ ഇവരുടെ അടുത്തൊർണ് ആഹ ഇത് നല്ലോണ്ണം വിളഞ്ഞ നിന്നതാണ് നല്ലണ്ണം വിളഞ്ഞ നിന്ന് നമുക്ക് ഒരു ഒരു ഒന്നോ രണ്ടോ ആഴ്ചയും കൂടി കഴിയുമ്പഴത്തേക്ക് ഇത് വെളം എടുക്കാന്ന പരികായിരുന്നു
ഉം
ആ എടയ്ക്ക് പേരു മഴ പെയ്ത് ഈ പൊരയുടെ മൊത്തം ഒന്ന് വെള്ളത്തിലായി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ തണ്ണി മത്തേ മൊത്തം അഴുകി പോയതാ
ശഷോ കഷ്ടം
വിളവെടുക്കാനും പറ്റത്തില്ല ഇത് ഒന്നും ആയതുംല്ല ഒരു ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച ഇല്ലെങ്കിൽ ഒരാഴ്ചയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് നല്ല ആയായേന്
ആഹ് നല്ലെ തണ്ണിമത്തൻ ഒക്കെ വീട്ടിലൊക്കെ പിടിക്ക്പോ നല്ല ടേസ്റ്റ് നമുക്ക് കഴിക്കാനും പറ്റും കടന്ന് മേടിക്കുന്നത് കെമിക്കൽ ഒക്കെ
അതിനകത്ത് എന്തൊക്കെയാ ചേർത്തേക്കുന്ന വിഷാംശം എല്ലോ ഉണ്ടോന്നൊന്നും നമുക്ക് അറിയത്തില്ലക്ഷെ ഇ അങ്ങനെയല്ലോ
നല്ലയല്ലേ വീട്ടിലൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ
ആ ആ അത് ഒരു പുരയിടം മൊത്തം മൊത്തം ഒരു ഒരു പുരയുടെ മൊത്തം തണ്ണിമത്തങ്ങ കൃഷിയായിരുന്നു ഇത് ഇവര് ആളെ നിർത്തി ആ നമ്മുടെ പൊരയിടം പൂട്ടിച്ച് പിന്നെ ആളെ നിർത്തിയാണ് ഇത് വിത്തൊക്കെ വിട്ടത്
ആ ആഹ
വിത്തൊക്കെഇട്ട് നല്ല രീതിക്കെല്ലാം നല്ലോണം പിന്നെ ഇത് പ്രശ്നംന്ന് വെച്ചിട്ടുള്ളെ കളകള് കൂടുതലായിരിക്കും കളകള് കൂടുതലവുമ്പഴ്തേ നമ്മുടെ എന്തെലും ഏ സാധാരണ
ഓ
ത് ഉണ്ടാവാതിരിക്കാൻ ഇവരാളെ നിർത്തി കളകളൊക്കെ വൃത്തിയാക്കി നല്ലോണ്ണം സംരക്ഷിച്ചോണ്ട് പോകുന്നതാ പക്ഷെ മഴ മഴ ചതിച്ചു പ്രകൃതിയല്ലോ തീരുമാനിക്കണ്ട് എന്തോ വേണോന്ന്
നമ്മള് ഇതിങ്ങനെ കിളിച്ചു വന്നപ്പോത്തേ നമ്മളിങ്ങനെ അവടെ പറയുയാ ചെയ്തായിരുന്നു നമ്മളും വാങ്ങിച്ചോളാം കാരണം ങ്ങനെ വിശ്വസിച്ച് കഴിക്കാലോ നമ്മള് വാങ്ങച്ചോള അതാ പക്ഷെ ഒന്നും പറഞ്ഞിട്ട് കാര്യല്ലായിരുന്നു മഴ വന്ന് എല്ലാം അങ്ങ് പോയി അതേപോലെ ഇവിടെ വേറെ ഫാമുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ പശുവിനെയും കന്നുകാലികളൊക്കെ വളർത്തുന്നതെ ആഹ് അവർക്കും അതേ ഇഷ്ടംപോലെ പൊരയിടത്തിലായിരിക്കല്ലോ ഇത് നടത്തുന്നത് അവർക്കും ഇതേപോലെ കൃഷിയും കാര്യങ്ങളൊക്കെണ്ട് പശുവിന്റെ ചാണകൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നത് അവര് ചെയ്യും അതും ഈ ചീരയും കാര്യങ്ങളും ഒക്കെ ആഹ് അവര് പൊ അത്ത നിന്നുള്ള വേറെ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇടത്തില്ല പശുവിന്റെ ചാണകവും അയിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇടുന്നത് അതായത് ഫാമിന്നുള്ള ചെടികൾ ഇടാൻ പറ്റുന്ന വേസ്
പേടിക്കാത്തന്നെയ നല്ലതെല്ലാം കൊറെ താമസങ്ങള നട
അതാ അങ്ങനായി ഇവര് നമ്മളവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് ചീരയാരുന്ന് വാങ്ങിച്ചിട്ടു ആ പിന്നെ നല്ലരുചിയ നല്ല രുചിയാ ഇത് നമ്മള് നമ്മള് സാധാരണ ചീര വാങ്ങിക്കുമ്പോഴത്തേക്ക് ചീര വെച്ച കഴിയുമ്പോഴത്തേക്ക് ഒരു ഒരു ടേസ്റ്റും കാണത്തില്ലല്ലേ
ആ ആയിമ്മെ കൈപ്പൊക്കെയിരിക്കും
ആ ചെലത്തിനകത്ത് കൈപ്പ് കാണും ചെലത്തിനകത്ത് ഒന്നും കാണത്തില്ല ചുമ്മാ ഒരു കറി പോലെ നമുക്ക് വെളംബന്നല്ലാതെ രുചി കാണത്തില്ല പക്ഷെ ഇത് അങ്ങനെല്ലായിരുന്നു നല്ല രുചിയായിരുന്നു
അത് ഈ ചാണകോം വളങ്ങളക്കെട്ട് ങ്ങനെ വെക്കുമ്പോ നല്ല രുചി കൂടും
അതാ സത്യം പറഞ്ഞാ നമ്മള് ആദ്യവായിട്ടാ ഇങ്ങനെ കഴിക്കുന്നത് ആഹ് അന്നേരം പിന്നെ
ങ്ങനെ സ്വന്തം ഇപ്പൊ ല്ല ഒന്നുല്ല
ഇല്ല ആഹ് ആളില്ല അതാ അതാ ആ അന്നേരം പിന്നെ ഞാൻ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് കേട്ടോ വിളിക്കാ ഞാൻ
ആഹ് ശരി ശരി
ശരി ശരി